ഹലോ
ഞാനും വീട്ടിലുണ്ട് എന്തൊക്കെ എന്തൊക്കെണ്ട് വർത്താനം
ആ നല്ല വർത്താനാണ് നിങ്ങളെ വർത്താനെന്തൊക്കെണ്
ആഹ് സുഖം തെന്നെ
ആ ഓക്കെ പിന്നെ ഭക്ഷണൊക്കെ കഴിച്ചോ
ആ ഭക്ഷണം കഴിച്ചു
ഓക്കെ പിന്നെ എന്താണ് നിലവിൽ അവിടെ അവസ്ഥ മഴയും കാര്യങ്ങളൊക്കെ ഒണ്ടോ
ഓ തീർച്ചയായും ഇപ്പ ഇവിടെ ഒരു മഴ പെയ്യുമ്പോ ഞാന് അതിന്റെ ഈ ഒരു തണുപ്പിൽ നിൽക്കു ഫ്രീ ആണ് പൊറത്താണ് ഇരിക്കുന്നത് നിങ്ങളോ
അ ഇവിടെ മയക്ക് ഇന്ന് കാര്യായിട്ട് മയൊന്നും പെയ്തില്ല പക്ഷെ ഇന്നലെ നിക്കാതെ മയണ്ടായ്ന്നു അത ഒരു ട്വന്റി ഫോർ ഇ സെവൻ ആ ലെവലിൽ മയ ണ്ടായിട്ട്ണ്ട് ഇന്നലെ പിന്നെ മയന്ന് പറഞ് കയ്ഞ്ഞാല് ചെറിയ മഴൊന്നല്ല അത്യാവശ്യം വളരെ വെല്യ മഴന്നെ ണ്ട പെയ്യ്ന്നത് അതെ റോഡും തോടും അത റോഡും തോടുംക്കെ ഒരുപോലെ ആയ മാരി ആണ് ന്നലെ തോന്നിയത് അതൊക്കെടുത്ത് പറയേണ്ട ഒരു കാര്യം തന്നെയാണ് മയന്റെ കാര്യം പറയുമ്പളാണ് ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യം ഈ മയന്റെ ഏറ്റവും കൂടുതൽ പ്രേത്യേകത എന്ന് വെച്ച് കയ്ഞ്ഞാൽ ചെല ടൈമ് നമ്മുക്ക് മഴ ഒര് അനുഗ്രഹമായിട്ട് അങ്ങനങ്ങട്ട് ചെല ടൈമില് അതൊരു നമുക്കൊരു ബുദ്ധിമുട്ടാവും കാരണം എന്താ വെച്ച് കയ്ഞ്ഞാൽ ഈ മയന്റെ പ്രശ്നം ന്ന് ച്ച് കയ്ഞ്ഞാല് നമ്മുടെ ഈ റോഡ് റോഡിന്റെ പ്രശ്നം അതുപോലെ തന്നെ റോഡൊക്കെ പൊളീം കാര്യങ്ങളൊക്കെണ്ട് അതുപോലെ തന്നെ ഈ ഉരുൾപൊട്ടലും കാര്യങ്ങളൊക്കെ നമുക്ക് ഒരുപാട് കണ്ടിട്ട്ണ്ട് അപ്പൊ അങ്ങൻത്തെ കൊറെ മയന അല്ലാതെ നമ്മടെ മയാന്ന് പറയുന്നത് വല്യേ ആഹ് വെള്ളം കൊറവൊക്കെ ഒണ്ടാകുമ്പോപ്പോയി നമ്മടെ ഈഹ് ഈ വേനൽക്കാലത്തിന് ശേഷം പെയ്യണ മഴ ന്ന് പറഞ്ഞാ നമുക്ക് ഏറ്റോം സന്തോഷം തരുന്ന സംബവം തന്നെയാണ് മയക്കാലത്ത് നമുക്ക് നമ്മുടെ നാട്ടിൽ ജിവിക്കാ ൻ സുഖാണ് പഷേ ഈ താഴ്ന്ന പ്രദേശങ്ങളിലൊക്കെ വെള്ളം കേറുന്ന ബുദ്ധിമുട്ടൊക്കെ കണ്ടണ്ട് നിങ്ങടെ സ്ഥലം ന്ന് പറണ്ത് താഴ്ന്ന പ്രദേശാണോ അതോ ഉയർന്ന പ്രദേശാണോ
ഉം ഞങ്ങടെ സ്ഥലമെന്ന് പറഞ്ഞാല് താഴ്ന്ന പ്രദേശമാണ് ഞങ്ങക്ക് അത്ര ത്ത് ബുദ്ധിമുട്ടൊന്നുവില്ല നമ്മടെ കേരളമാണ് നമ്മടെ സംസ്ഥാനം അപ്പോ നമ്മ കേരളത്തിൽ ചൂടിന് ചൂട് തണുപ്പിന് തണുപ്പ് ഏഹ് മഴക്ക് മഴ എന്ന് പറേമ്പോലെ നമക്ക് എല്ലാം തുല്യമായൊരു കാലാവസ്ഥയാണ് നമുക്ക് ഇവിടെ ലഭ്യമാവുന്നത് താങ്കൾ പറഞ്ഞതു പോലെ തന്നെ വയനാട്ടിലും രണ്ടാത്തി പതിനെട്ടിലെ എന്താ പ്പോ നമ്മുടെ വെള്ളപ്പൊ ക്കോം എല്ലാം നമ്മക്ക് ഓർമ്മയുണ്ടാകും രണ്ടാത്തി പതിനെട്ടിൽ ഉണ്ടായ വെള്ളപ്പൊക്കം നമ്മുടെ ഉസ്കൂള് വി ട്ട സമയത്ത് നമ്മളേറെ സന്തോഷിച്ച സാഹചര്യം മുണ്ടായിരുന്നു മഴക്കാലത്ത് വെള്ളപ്പൊക്കം കാ കാരണം നമക്ക് ലീവ് കിട്ടിയതൊക്കെ നമ്മള് ഓർക്കുന്ന ഒരു സാഹചര്യമാണ് ഇവിടെ ഉണ്ടായത് അതുപോലെതന്നെ നമ്മടെ ഈ മരങ്ങൾ മുറിക്കുമ്പോ നമുക്ക് മഴ കിട്ടാതിരിക്കുകയാ ചെയ്യാറ് താങ്കൾ പറഞ്ഞ പോലെ തന്നെ ഇപ്പോഴും അതിന് മഴക്കൊരു കൊറവില്ലാതെ മഴക്ക് നമുക്ക് ആഹ്‌ പരമാവധി നമുക്ക് മയ ലഭിക്കുന്നോണ്ട് കാരണം നമ്മുടെ ഈ ജൂൺ ജൂലൈ മാസങ്ങളിലാണ് പെട്ടെന്ന് എന്താ പ്പോ അതിശക്തമായ മഴക്ക് സാധ്യ ണ്ടാവുക ഞമക്ക് പറയാ ജൂലൈ മാസമാണ് ഇപ്പോളും മഴക്കിങ്ങനെ സാധ്യത നല്ല മഴ ഇപ്പോൾ ഞാൻ സമയത്ത് ഏറെക്കുറെ ഏഹ് മേഘംകൊണ്ട് മു ചന്ദ്രനെല്ലാം മുടിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോഴും നല്ലേ നല്ലൊരു ആഹ്‌ പ്രതിസന്ധിയാണ് നമ്മ നല്ലൊരു കാലാവസ്ഥയാണ് എന്റെ മുന്നിലി പ്പോ നടന്നുകൊണ്ടിരിക്കുന്നത് നമക്ക് വേനക്കാലത്ത് കൃഷി കൃഷിക്ക് ആളുകൾ ക്ക് വളരെയേറെ ബുദ്ധിമുട്ടേറിയ ഒരു സാഹചര്യമാണ് മഴക്കാലം അധികമായ ൽ അവിടേം ഇവർക്ക് ബുദ്ധിമുട്ടാണ് രണ്ടും ഈ രീതിലുള്ള ഒരു നമുക്ക് നമ്മുടെ കേരളത്തിൽ ഏഹ് നമുക്ക് ഉണ്ടെങ്കിൽ വളരെയേറെ പ്രയോജനമാ നിങ്ങൾക്ക്തിനെ കുറിച്ച് എന്താണ് പറയാന്ള്ളത്
അതെ തീർച്ചയായിട്ടും താങ്കൾ പറഞ്ഞത് ശരിയാണ് എന്തായെന്ന് വെച്ച് കയ്ഞ്ഞാല് ഈ മഴാന്ന് പറഞ് കയ്ഞ്ഞാല് ഈ പറഞ്ഞ പോലെ കേരളത്തില് ഒരുപാട് കിട്ട്ന്ന സംഭവം തന്നേണ് ആറു മാസം മഴയും ആറു മാസം വേനലും അങ്ങനത്തെ ഒരു കാല ട്ടം തന്നേണ് നമ്മളെ നാട്ടില് പക്ഷെ എന്തലയ്ല് കുറച്ച് മഞ്ഞുകാലംന്ന് പറഞ്ഞൊര് കാലണ്ട് അതുപോലെ തന്നെ മഞ്ഞുകാലത്തിലിട്ത്ത് പറയാള്ളതെന്തോയ്ച്ചയ്ഞ്ഞാല് ഒരുപാട് തണുപ്പും കാര്യങ്ങളൊക്കെ ലഭിക്കുവെങ്കിലും ഇല് എന്താ പ്രശ്നംന്നൊയ്ച്ച് കയ്ഞ്ഞാല് മഴക്കാലത്ത് ഉം ഈ ബുദ്ധിമു ട്ട് എന്തെന്ന് വെച്ച് കയ്ഞ്ഞാല് ഈ വെള്ളപ്പൊക്കം താങ്കള് പറഞ്ഞാ രണ്ടായിരത്തി പതിനെട്ടിത്തെ കഥ നമുക്കറിയാല്ലോ കുരു തായിട്ടും മയീം കാര്യങ്ങളൊക്കെ ഇണ്ട്. അതില് എന്തന്നൊയ്ച്ച് കഴിഞ്ഞാല് ഈ രണ്ടായിരത്തി പതിനെട്ട്ത്തെ മയക്കാലത്ത് നമുക്ക് സംഭവിച്ചതെന്താച്ചാ ഒരുപാട് സ്കൂളും കാര്യങ്ങളൊക്കെ ലീവായി ശരിയാണ് പക്ഷെ എങ്കിൽ പോലും ഒരുപാട് ആളുകളുടെ ജീവൻ നഷ്ടമായി. അതുപോലെ തന്നെ ഈ കോ നമ്മുടെ സ്കൂളൊക്കെ ഒരുപാട് നമുക്ക് ഇതൊക്കെ ചെയ്യേണ്ടി വന്നു. ഈ കോ നമുക്ക് ഒരുപാട് ആദിവാസി കുടുംബങ്ങളും അതുപോലെ തന്നെ ഈ തായ്ന്ന പ്രദേശത്തൊക്കെ ജീവിക്ക്ണ ആളുകള് അവിടെ വന്ന് താമസിക്കേണ്ട അവസ്ഥയൊക്കെ നമുക്ക് വരുന്നത് കണ്ടു. അപ്പോ അങ്ങനെ നോക്കാണെന്ന്ണ്ടെങ്കി തീർച്ചയായിട്ടും അത് വളരെ ബുദ്ധിമുട്ടേറിയ ഒരു കാര്യം തന്നേണ്. ചെല ആളുകൾക്ക് നമുക്ക് അത് ഇട്ത്ത് പറയേണ്ട കാര്യം തന്നേണ്. കാരണം എന്താച്ച് ഈ ഒരു മയക്കാലത്തെ ബുദ്ധിമുട്ടെന്താന്ന് നമുക്ക് അറിയണ കാര്യല്ലേ ഈ ചളീം കാര്യങ്ങളും റോ ഡ് മുഴുവൻ നശിക്കും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ സംഭവം കണ്ടിട്ട്ണ്ട്. തീർച്ചയായിട്ടും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വെച്ച് താങ്കൾക്ക് എന്താണ് പറയാള്ളത്?
തീർച്ചയായും ഞാൻ ഇതിങ്ങനെ കേൾക്കുന്ന സമയത്ത് എന്നാലോചിക്കുകയുണ്ടായി. നമ്മുടെ ഇപ്പടുത്ത് നടന്ന കുറച്ചു മാസങ്ങൾക്ക് മുമ്പ് നടന്ന- നമ്മുടെ വയനാട് ചൂരൽമഴ ഏഹ് അപകടം ഏഹ് പെട്ടെന്നുണ്ടായ ഒരു അപകടം- മായിരുന്നത് ആരെ പ്രതീക്ഷിക്ക നമ്മുടെ നമ്മളെ പോലെ തന്നെ രാത്രി സാധാരണയായി ഭക്ഷണം കഴിച്ച് സുഖസുന്ദ രമായി ഉറങ്ങുന്ന ഒരു സാഹചര്യത്തിൽ പത്ത് മണിക്കുണ്ടായ ഒരു ശബ്ദത്തിൽ അവർ- എന്താ വലിയ കാര്യമാക്കാതെ അത് വല്ല വേറെ എന്തെങ്കിലുംമാണെന്ന് അവർ- സംശയിച്ചുകൊണ്ട് അവിടെ കിടന്നപ്പൊത്തേക്കും പിന്നീട് രണ്ട്രക്കുണ്ടായ ഒരു ഏഹ് ഉരുൾപൊട്ടലിൽ- ഏ അവിടെ വയനാട് ചൂരൽമല പൂർണ്ണമായും നശിക്കുകയും നമ്മുടെ അവിടുത്തെ ഉസ് സ്കൂളിലൊക്കെ നമുക്ക് നമ്മുടെ സോഷ്യൽ മീഡിയയിൽ നമുക്ക് കാണാൻ സാധിക്കുന്നതുപോലെ തന്നെ അവിടുത്തെ സ് കൂളൊക്കെ വളരെ ദയനീയമായൊരവസ്ഥയിലായിരുന്നു നമ്മൾ കണ്ടിരുന്നത്. അതുപോലെ തന്നെ ന നമുക്ക് ഏഹ് അഹ് ആ ഒരു സമയത്തിന് ശേഷം അഹ് ആ ഒരു സന്ദർഭത്തിന് ശേഷം നമ്മുടെ - നമ്മുടെ ഈ കൊച്ചു കേരളം തന്നെ നമുക്ക് ആ വയനാട്ടിലുണ്ടായ അപകടത്തിൽപ്പെട്ട പല ആൾ- ൾദയും ഏ പല ഭാഗങ്ങളായിട്ടിരുന്നത് കൈ വേറെ കാല് വേറെ തല വേറെ എന്ന് പറ പറഞ്ഞോണ്ട് അതിന്റെ അവശിഷ്ടങ്ങൾ ഏ എത്രയോ പത്ത് കിലോമീറ്റർ അപ്പുറത്തുള്ള പുഴയി ഇത് വരെ അതിന്റെ പലരുടെയും അവശിഷ്ടങ്ങൾ കയ്യും കാലും നമു ക് ലഭിച്ചതായി നമുക്ക് സോഷ്യൽ മീഡിയയിലൂടെ കാണാൻ സാധിക്കും ഇതിന്റെ പരമായിട്ട് അതിൽ നിന്ന് രക്ഷപ്പെട്ട ഭാഗ കുറച്ചാളുകൾക്ക് നമ്മുടെ ഈ നമ്മുടെ എന്താവുന്നതിനെക്കുറിച്ച് കേരളം കുറച്ച് വീട് ഉണ്ടാവാൻ ചെയ്തിരുന്നു ആ വീടിപ്പോ പൂർണ്ണമായും ഉം കയിഞ്ഞ് അതിലിപ്പൊ അവർ താമസിക്കുകയുണ്ടായി താങ്കൾക്ക് അതിനെ കുറിച്ചെന്താണ് പറയാനുള്ളത്
അതെ അതെ തീർച്ചയായിട്ടും താങ്കൾ പറഞ്ഞതൊക്കെ വളരെ ശരിയാണ് എന്തെന്ന് വെച്ച് കഴിഞ്ഞാല് ഇവര് ഇപ്പോൊ ഈ പറയുന്ന പോലെ ഈ അത്രമയീം കാര്യങ്ങളൊന്നുമില്ല പക്ഷെ ഈ ആഗ സ്റ്റ് ജൂ ജൂലൈ ഒക്കെ മാസാവുമ്പത്തിന് അത്യാവശ്യം മഴേം കാര്യങ്ങളൊക്കെ ലഭി ക്കും പക്ഷെ അത് ചില സ്ഥലങ്ങളില് താങ്കൾ പറഞ്ഞമായി ഈ നമ്മളെ ചുരൽമലെന്റെ പോലെ തന്നെ ഒരുപാട് കഥ നമ്മള് കണ്ടതാണ് കാരണം അത് ഈ വെള്ളം നെറഞ്ഞു പോകുന്ന ഒരുപാട് പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ആയതാണ് തീർച്ചയായിട്ടും അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ട് ഇപ്രാവശ്യ ഇല്ലാതിരിക്കട്ടെ എന്ന് നമുക്ക് പ്രാർ തിക്കാം എന്തോയിച്ച് കഴിഞ്ഞാല് താങ്കള് പറഞ്ഞപോലെ ഒരുപാട് ആളുകളുടെ കയ്യും കാലൊക്കേണ് നമുക്ക് ഈ ശവസംസ്കാരത്തിനായി ലഭിച്ച് ട്ടുള്ളത് അതൊക്കെ നോക്കുമ്പോ ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ് എന്തിരുന്നാലും നമുക്ക് ഈ പറഞ്ഞ പോലെ നമ്മുടെ ഈ ഇപ്പത്തെ കാലത്ത് ഇപ്പ ഈ മഴയും കാര്യങ്ങളൊക്കെ ആട്ട് ഒരുപാട് ആളുകൾ പെട്ടുന്ന സ്ഥലങ്ങളും മാറ്റി പാർപ്പിക്കണ കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് അങ്ങനെയൊക്കെ വരുമ്പോ എന്താ വെച്ച് കഴിഞ്ഞാല് കൂടുതലായിട്ടും നമുക്ക് ഏറ്റവും ലാഭം അല്ലെങ്കിൽ നമുക്ക് ജീവം ഏ ലഭിക്കണ കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാല് ഈ ഇപ്പത്തെ ഈ ഒരു പ്രശ്നമുണ്ടല്ലോ നമ്മുടെ ഈ ഒരു ഇടിയും കാര്യങ്ങ മഴയും കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ള പ്രശ്നങ്ങളാണ് നമ്മൾ കാണണത് അ അപ്പൊ അങ്ങനെ വരുമ്പോ എന്താ വെച്ച് കഴിഞ്ഞാല് നമുക്ക് ആളുകളെ ഏറ്റവും കൂടുതൽ ഈ മരന്നോം കാര്യ കാര്യങ്ങളൊക്കെ കുറക്കാനും അതുപോലെ തന്നെ ആളുകൾക്ക് ജീവിക്കാനും കാര്യങ്ങളൊക്കെ ഹെല്പ്പ് ചെയ്യുന്നൊരു അത് നമ്മള് ശ്രദ്ധപ്പെട്ടിട്ടുണ്ട് അതിന് എതിരെ നമ്മള് ഒരുപാട് ആക്ഷൻസ് എടുക്ക ക്കുകയാണെങ്കിൽ നമുക്ക് ഇനി ആളുകളെ രക്ഷിക്കാൻ ഇതിനൊക്കെ കഴിയും അല്ലെങ്കിൽ അന്നത്തെ പോലത്തെ ഒരു മഹാദുരന്തം ഇപ്രാവശ്യം ഉണ്ടാവാതിരിക്ക ക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം എന്നാൽ എനിക്ക് പറയാനുള്ളേ താങ്കൾക്ക് അതിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത്
തീർച്ചയായും താങ്ങൾ പറഞ്ഞ പോലെ തന്നെ നമുക്ക് നമ്മുടെ ജോലി ആവശ്യങ്ങൾക്ക് നമ്മൾ കടുലായി സമയം ഉപയോഗിക്കുന്നതും പുറത്ത് പോയി സമയം ഉപയോഗിക്കുന്നതും പക ഈ പകൽ നമുക്ക് ഈ കാലാവസ്ഥ മാറിയൽ അതായത് മഴ പെയ്താൽ ഉണ്ടാവുന്ന ബുദ്ധിമുട്ട് വളരെയേറെ കടു കഠിനമായ ഒരു സമ്പ്രദായ അതായത് നമുക്ക് ഈ എന്താ മഴ പെയ് സമയത്ത് നമ്മ മറ്റണ്ട് കാണുകയും അതറെ മുഷിന രീതിയിൽ നമ്മൾ കാണാൻ സാധിക്കുകയും ചെയ്യും ഈ ഈ ഒരു മ ഈ സമയം മാറ്റിക്കൊണ്ട് നമ്മള് രാത്രി നമ്മൾ ഉറങ്ങുന്ന സമയത്ത് മഴ പെയ്യുകയാണെങ്കിൽ വളരെയേറെ പ്രയോജനവും എല്ലാ കൊണ്ടും പ്രയോജനമാണ് കാരണം എന്തെന്ന് വെച്ചാൽ രാത്രി സമയങ്ങളിൽ നമ്മളെ ളെ പോലത്തെ സാധാരണ ആളുകൾക്ക് പുറത്ത് പോകാൻ ആവശ്യമില്ല നല്ല വലിയ വലിയ വണ്ടികളും മാത്രം റോഡിലൂടെ സഞ്ചരിക്കുന്ന സമയത്ത് അവർക്ക് ബുദ്ധിമുട്ട് കാണുന്നില്ല അതുകൊണ്ട് തന്നെ നമുക്ക് ഈ രാത്രി വരികയാണെങ്കിൽ നമുക്ക് ഏറെ സുഖകരമായി ഉറങ്ങാൻ സാധിക്കുകയും അതുപോലെ തന്നെ ഈ നമുക്കൊരു ബുദ്ധിമുട്ടുണ്ടാവില്ല രാവിലെ എണീക്കുമ്പോൾ നല്ലൊരു കാല സ്ഥയിൽ നമുക്ക് സുപ്രഭാതത്തിൽ നല്ല രീതിയിൽ നമുക്ക് ചായ കുടിച്ച് ആസ്വദിക്കാനും ഉള്ള സമുദായ ല ഈ മഴ ഈ മ ഇങ്ങനത്തെ ഒരു കാലാവസ്ഥ നമുക്ക് മുന്നിലൂടെ വരികയാണെങ്കിൽ ഇത് നമ്മുടെ ഈ ജനങ്ങൾ വളരെയേറെ ഉ ജമായ ഒരു കാര്യം തന്നെതിനറന്ത
അതെ അതെ താങ്കൾ പറയാ വളരെ കറക്റ്റണ് എന്ത വെച്ച് കഴിഞ്ഞാല് ഈ മയക്കാല എന്ന് പറഞ്ഞ കഴിഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടുണ് എന്ന കുറച്ച് സമാധാനമുള്ള കാലഘട്ടമാണ് എന്തായിരുന്നാലും നമുക്ക് പറയാണെങ്കിൽ എടുത്ത് പറയാനുള്ള ഒരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാല് നമുക്ക് ഈ മയക്കാലത്തിന്റെ ബുദ്ധിമുട്ട എന്ന് പറയുന്നത് വളരെ വളരെ വലുതാണ് കാരണം എന്താ വെച്ചാൽ ജീവ മരണ പോരാട്ടം ആണ് നമുക്ക് കാണാൻ കഴിയുന്നത് അത് ചിലവർക്ക് നമ്മളെ സംബന്ധിച്ചിടത്തോളം പ്രശ്നമൊന്നുമില്ല പക്ഷെ ബാക്കിയുള്ള ആള സംബന്ധച്ച് ഭയങ്കര ബുദ്ധിമുട്ടാണ് തീർച്ചായിട്ടും ഇതിനെ കുറിച്ചട്ടൊക്കെ നമക്ക് പിന്നീട് ഒരു കി വിളിട്ട് സം സംസാരിക്കട്ടെ ഒരുപാട് സംസാരിക്കണ്ട ഇതിനെ കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ
ഓ തീർച്ചയായും നമുക്ക് പിന്നീട് വിളിക്കാം
ഓ ശരി